ആഹ ഹലോ ആഹ് കേൾക്കണിണ്ട്.
ആഹ് എന്താ പരിപാടി?
ആഹ് ഞാന് ഡ്യൂട്ടിയിലാണ്. ഇപ്പോ കൊഴപ്പില്ല ഞാന് ഹോസ്പിറ്റലില.
അയി ശെരി എന്താവാ നൈസായിട്ടാണോ അതോ?
അല്ല ഞാന് ഫ്രണ്ട് ഓഫീസില.
ആഹ് ശെരി കൊറേ ആയോ വർക്കെയ്ന്ന്?
ആഹ് കുറച്ചായി.
ഏഹ് മക്കളൊക്കെന്താ?
ആഹ് മക്കളിണ്ട്.
നെയ അപ്പൊ രാവിലെ പോന്നാ അതാ രാ
ആഹ് രാവിലെ പോരുന്ന ഒമ്പ മണിക്ക് ഡ്യൂട്ടി തുടങ്ങു. ഒമ്പത് മണി തൊട്ട് അഞ്ചര വരെ ആണ് ഡ്യൂട്ടി.
അത് ശെരി ഇപ്പ തിരക്കൊന്നും ഇല്ലേ?
ഇല്ല തിരക്കായില്ല കുറച്ചാവ ടൈം ആവോ. രാവിലെ ഞാ ഇരിക്കുന്ന അവിടെ ഉം കൊറച്ച് കഴിഞ്ഞാല് തിരക്കാവും
ആഹ് അപ്പൊ ഫ്രീ ടൈം കിട്ടിയപ്പോ ഒന്നും ഇങ്ങനെ വിലവാവൂല്ലേ വിൽക്കാചിട്ടാവും
ആഹ് ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിക്കോണ്ടിരിക്കേന് ഉം
തന്നെ വെറതേ ഇങ്ങനെ ഇര്ന്ന് നോക്കിയതാണ് ഒന്ന് ഫ്രീ ആയപ്പൊ കിച്ചണ്ന്ന് ആഹ് അപ്പ പിന്നന്ന് വിളിച്ചോക്കിയലോ അപ്പോ നിങ്ങളുടെണ്ട് ഇങ്ങനെ മെസേജ് കാണുന്നു അപ്പ പിന്നെങ്ങക്ക് മെസേജക്കി നോക്കിയതാ പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങള്
ഓ ഏതൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
ലീവ്ണ്ടോ സൺഡേ ലീവ് ഉണ്ടോ
സൺഡേ ലീവാ എല്ലാ സൺഡേയും ഇപ്പ ലീവാ ആദ്യ യൊക്കെ സൺഡേ ഡ്യൂട്ടി ഉണ്ടായിരുന്നു പിന്നെ സീനിയോറിറ്റി ആവുന്നതിനനുസരിച്ച്
ആഹ് ആഹ് ആഹ്
ലീവ് സൺഡേ ലീവയി
ആഹ് അതെ വിടുക്കല
ഉം രണ്ട് പേരാ ടിൻസ ആഹ് ട്വിൻസ് ആണ് രണ്ട് ബോയ്
മോള മോന
മോന
ഏഹ് എത്രല്ല പഠിക്കുന്ന്
ഓല് ഒന്നാം ക്ലാസ് ല്
ഉം അപ്പൊ പിന്നെ അതിനകത്തൊന്നും ആയിട്ടില്ലല്ലെ
ആഹ്
എല്ലാ വീട്ടില ആരെങ്കിലും ഉണ്ടോ മക്കള് വരുമ്പോഴും പോകുമ്പോഴൊക്കെ
ആഹ് ഉമ്മണ്ട്
ഏഹ് ഏഹ്
ഉം അ പ്പൊ പിന്നെ ഹസ്ബൻഡും ഇവിടെ നാട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് സിവില് ആർടിഒ ഏജന്റാണ്
അത്ശരി
ഉം അപ്പൊ ഞങ്ങൾ രണ്ടാളും രാവിലെ ഒരുമിച്ച് അങ്ങനെ വരും ഞ വർ ർക്കെയുന്ന അടുത്തന്നെയാണ്
ആഹ് ആഹ് വൈകീട്ട് അങ്ങനത്തന്നെ തിരിച്ച് വരല്
ആഹ് വൈകീ ട്ട് ഒരുമിച്ചങ്ങനെ പോകും
ഉം അതൊണ്ട് പിന്നെ
ആഹ് അതോണ്ട് വല്യ കുഴപ്പല്ല
ഉം ഉം ഉം ശരി പിന്നെ രാത്രിയാവുമ്പത്തേ മക്കളൊക്കെ എല്ലാരും കൂടിയാവൂലെ
ആഹ് രാത്രിയാകുമ്പോ പിന്നെ സമയം കിട്ട് ട്ടൂല്ല അതാണ് എനിക്ക് ഈ ഡ്യൂട്ടീന്റെ ഇടക്ക് പിന്നെ രാവിലെ കുറച്ച് സമയൊക്കെ ഫ്രീ കിട്ടുന്ന സമയത്ത് അങ്ങനെ വിളിക്കുന്ന രാത്രിയായ അങ്ങനെ പിന്നെ അവരെ പഠിപ്പിക്കലന്നൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റവും പിന്നെ എന്നാലും വീട്ടില് ഓരോ പണി ഉണ്ടാവും വീട്ടിലെത്തിയ പിന്നെ ആഹ്
നമ്മള് രാവിലെ വീട്ടന്ന്റങ്ങിയാ പിന്നെ പെരീത്ത അവസ്ഥ പറയണ പിന്നെ പൊരാത്തെ രണ്ട് മക്ക ക്കളുണ്ടാവുമ്പളും അവര് കാര്യങ്ങളൊക്കെ വൈന്നേരായ നമ്മളിതാക്കണ്ടെ
ആഹ്
അങ്ങനെ ഫുഡൊക്കെ കൊണ്ടോക്കാവൂല്ലെ
ആഹ് ഫുണ്ടൊക്കെ രാവിലെ ആക്കും ചായേം ചോറും ക്കെ രാവിൽത്തയാ ഞാനൊര അഞ്ച് മണി ഒരഞ്ചര ആഒരു ടൈമിലൊക്കെ
ഉം അപ്പം എല്ലാം ഉണ്ടാക്കോ അതോ
ആഹ് പിന്നെ കൊറച്ച് മതി എല്ലാ രാവിലെന്നെ ഒക്കെ ആക്കും പിന്നെ കാ ആഹ് കറിയൊക്കെ ചെലപ്പ മീനൊക്കെ ആക്കുന്ന ദിവസാണെങ്കി തലേന്ന് രാത്രി ആക്കി വെക്കും മീനൊന്നു രാവിലെ ആക്കാൻ കയ്യില്ല ഇങ്ങനൊക്കെ മുറിച്ച് റെഡിയാക്കും പോയി ആഹ്
അതിലൊക്ക എറച്ചി കൊടന്ന് കൊറച്ച് കായം തേച്ച് സല്ലാജി ഇവടെ വെക്കാണെന്ന്ണ്ടെങ്കി സുഖാ
ആഹ് ആഹ്
ഉം വല്ല തക്കാളി കൂട്ടാനാ വെരച്ചുപൊരിച്ചതൊക്കെ കൊണ്ടാവാ അങ്ങനൊക്കെയാണെങ്കി സുഖ ഹസ്ബെന്റ് എന്താ വറ് കൊണ്ടോക്ക അതാവിട്ന്ന്
ഹസ്ബന്റ് ചെലപ്പൊ കൊണ്ടോവും ചെലപ്പോ അവിടുന്ന് കഴിക്കും
ഉം ഉം ഉം
ചെലപ്പം മൂപ്പര്ക്ക് പല വൈക്കും പോവാനുണ്ടാവും അങ്ങനെ ആവുമ്പോ വേണ്ടാന്ന് പറിം
ആഹ് ആഹ് ആഹ് അങ്ങനെക്ക് രാത് വൈകുന്നേരം ആവുമ്പളാണ് ക്കാരം എല്ലാരും കൂടൊന്ന് കൂട്ടില് മോളയ്യാല്ലേ അത് രസായിരിക്കൂലെ
ആഹ്
ടൂറൊക്കെ പോവാറുണ്ടോ
ഓഹ് ടൂറൊക്കെ സൺഡേ ഞങ്ങള് എങ്ങട്ടെങ്കിലൊക്കെ ഒന്ന് എറങ്ങും വീട്ടിലിരിക്കുന്നതങ്ങനെ ഇഷ്ടല്ല മക്കൾക്കാണെങ്കിലും അവരക്ക് ഇങ്ങനെപൊറ ത്ത് യാത്രേയ്യണം ഇൻക്കും അതന്നെ ഇഷ്ടം ഞായറാഴ്ച പഷേ ആഹ് രാവിലെ തൊട്ടന്നെ ഒന്നും പോ വാൻ കഴിയില്ല വൈന്നേരൊക്കെ പിന്നെ എടക്കെക്കെ ശനി ശനീം ഞായറു അങ്ങനൊക്കെ ലീവ് എടുത്ത് പോവും
ഉം ഹും. ആഹ് എന്നുങ്ങനെ രാവിലെ പോവാ ജോലിക്ക് പോവാ വരാ ജോലിക്കോ ഓതേ ഒരു പണിയാവുമ്പൊ ഒന്നു ഫ്രീഡം വേണ്ടെ
ആഹ് അതാണ് വീട്ടില് കൊർ ച്ച്സമയൊക്കെ ഒന്ന് രാവിലെ ഇരിക്കും പിന്നെ വൈന്നേരം ആവുമ്പളാണ് പിന്നെ എനിക്കാണെങ്കിലും ഹസ്ബന്റാണെങ്കിലും ഒര് നമ്മള് ഡെയിലി ഇങ്ങനെ പോവുന്നോണ്ട് പൊറത്ത്പോണോന്നുള്ള ഒര് ഇതാരു
ആഹ് നമ്മണ്ട് രാവിലെ ണീറ്റ് പണി കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞരുമ്പോ എന്താലും രണ്ടണിയാവും ചോറുണ്ടല്ലും ഒന്ന് മയങ്ങണം അതും കഴിഞ്ഞ് ഇഞ്ഞി പിന്നെ വൈകുന്നേരം പ്രാന്തന്നെനാവും പൊർത്തോവാനന്നെ തോന്നുള്ളു
ആഹ് അതാണ് പൊറത്തോവുമ്പ പിന്നെ ആഹ് ഞമക്ക് മൈൻഡൊക്കൊന്ന് ആഹ് നമ്മക്ക് മൈന്റൊക്കെ ഒന്ന് വർക്കിന്റെ സ്ട്രെസ്സ് ഒന്തൊക്കെ ഒന്ന് പോണെങ്കി ഒന്ന് ജസ്റ്റ് പൊറത്തോയി ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്താ
ഉം ഉം അതന്നെ ഉമ്മണ്ടാ പ്രായായ ആളാണോ
ഉമ്മ ഇല്ല അധികം പ്രായല്ല
ഉം ഉം
ഒരൻപത്തഞ്ച് ആ ഒരു വയസ്സ്
ഉം വീട്ടിലെ ജോലിയൊക്കെ ചെയ്യായ്രിക്കും പോന്നാല്
കൊഴ്പ്പല്ല പിന്നെ കൊറെയൊക്കെ പണികള് ഞാനെട്ത്ത് വരും
ആഹ് പിന്നെപ്പം മെഷീന് കാര്യങ്ങളൊക്കെയാണല്ലോ എല്ലാട് അലക്കാനായാലും ഉം ഉം
പിന്നെ കൊറെയൊക്കെ ഇണ്ട ഫുഡൊക്കെണ്ടാക്കാനൊക്കെ ഇമ്മ കൂടും ഫുഡ് ഇണ്ടാക്കാനും ഇമ്മക്ക് പണില്ല അല്ലാത്തൊരോ പണികളൊക്കെ ഞാന്ട്ക്കും വീട് വൃത്തിയാക്കാനും ആഹ്
ഉം അയീ എന്താത് അന്ന് അപ്പം അന്ന് ജയിക്കോ അതോ ദിവസേനേ ചെയ്ത് പോരത് സൺഡേ മാത്രം ചെയ്യോള്ളൂ
അല്ല ഒന്നരാടൊന്നൊക്കെ ചെയ്യും തോടക്കാനൊക്കെ ഒന്നരാടം തോടക്കും അല്ലാതെ അടിച്ചേരാന് പിന്നെ കിച്ചണ് ഡെയ്ലി എന്നും വൃത്തിയാക്കും വേണ്ട്യരും
ആഹ് അതന്നെ അത് പണ്യയിഞ്ഞ് രാത്രിയേ നടക്കോള്ളൂ ഉം പിന്നെ അങ്ങനെയൊക്ക്യാണ് ഒക്കെ ചായ കുടിച്ച് ഫ്രീയായി ഇരിക്കാവുലെ
ചായൊക്കെ കുടിച്ച് ഇനിയിപ്പോ കൊറച്ചഴിഞ്ഞിട്ട് ഒന്നൂടിം ചായുടിക്ക്യൻ പോണം ചായ നേരത്തെ കുടിച്ച് പോന്നതാ ഒമ്പത് മണിക്ക് ഡ്യൂട്ടി കേറ്ന്നോണ്ട് ഞങ്ങളൊര് എട്ടര എട്ടമുക്കാല്നൊക്കെ എറങ്ങും ഷാർപ്പ് ടൈമിനാ ഒരു ഇരുവത് മിൻറ്റൊക്കെ വീടിന്റെ ഇബടെത്താണ്ട് ഡ്യൂട്ടിക്ക്
ആഹ് ആഹ് പിന്നൊരു പയിനൊന്നണിന്റെ എടിലൊക്കാവും ചായുടിക്കാൻ പോക്ക്ലെ മ്മ് മ്മ് നിങ്ങള് എത്ര ആളാണ് ഇതില്
ഞങ്ങള് ഹസ്ബന്റെ വീട്ടിലാ അല്ലെങ്കി വർക്ക്യ്യ്ന്ന ഇവടെ കൊറേ പേര്ണ്ട് ഓരോര്ത്തര് ഓരോ സെഷൻലാ
ആഹ് ആഹ് ആഹ്
ഇവടെ ഞാൻ നിക്ക്ന്നവടെ ആഹ് ഞാൻ നിക്ക്ന്നവ്ടെ ഞാനും പിന്നെ രണ്ട് മൂന്ന് ഇന്റേൺഷിപ്പിന്റെ സ്റ്റുഡൻസ് അങ്ങനെയൊക്കെള്ളൂ
ആഹ് ആഹ് ആഹ് ഉം എന്തായാലും കൊറെ ഒര്പാടാള് ഉള്ളോട്ത്ത് നിക്കുമ്പോ വല്ല്യ റിസ് ക്കാണെക്കാരാം ഉം ഒറ്റക്കും
പിന്നൊക്കെ പലേ പലേ സെക്ഷനായിട്ട് എല്ലാർക്കും സൗകര്യത്തിന് വേണ്ടി ഇവട്ത്തെ ബില്ല് ഇവടെ തന്നെ അടയ്ക്കാ ഞാന് ഇവടെ കോഴിക്കോടെന്നെള്ള ഹോസ്പ്പിറ്റലാ
ഉം ഉം ഉം ഉം
ഉംഉം
അത് ശെരിയാ ഉം
ഉം ഉം
ഫിലിംസൊക്കെ കാണാൻ പോവാറ്ണ്ടോ
ഓഹ് ഫിലിമൊക്കെ കാണ്ണെ ഹസ്ബന്റിന് ഭയങ്കര ഇഷ്ടാ എനിക്ക് നല്ല ഫിലിമൊക്കെ ആണെങ്കില് ഹസ്ബന്റാണെങ്കി കൊറച്ചൊക്കെ അങ്ങനെ ആഹ് ആഹ് അങ്ങൻത്തൊക്കെ
ഉം ഞാനും ഇവരോട് പറയും ഇട്യോ ചിരിയൊക്കെണ്ട്ന്ന്ണ്ടെങ്കി ഇന്നെ കൊ
ആഹ് കോമഡി ഫിലിമൊക്കെ ആണെങ്കില് പിന്നെ ഓവറിങ്ങനെ ചെല ഫിലിംല് ഇണ്ടാവല്ലോ ഭയങ്കര ഓവർ സൗണ്ടും കാര്യങ്ങളും ഇതൊക്കായിട്ട് അങ്ങനത്തോ ഇൻക്ക് ഇഷ്ട്ടല്ല കഴിഞ്ഞറാശ്യം ഞങ്ങള് ഒരു ഫിലിമിന് പോയി പെട്ട് ഇക്ക് അങ്ങനത്തെ കണ്ട്ഴിഞ്ഞാ ഇക്ക് പിന്നെ അന്നൊരു ദിവസത്തേക്ക് തലക്ക് ഫുള്ള്താവും മൈന്റോക്കെ ആഹ് ആഹ് ഏതെയാലും ഇപ്പൊ നല്ല ഫിലിം ആയിരിക്കും ച് പോയി കണ്ടേനെ ആ മമ്മൂട്ടിം മോഹൻലാലൊക്കെ ഉള്ള ഒരു പാട്ട്രീട്ട് ഞങ്ങള് സൺഡേ എന്താലും വട്ടിലിങ്ങനെ വൈകേം വെറുതെ ഇരിക്കുംങ്ങോട്ടാ പോവുകന്നൊക്കെ ഇങ്ങനെ ആലോച്ച് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ ഇങ്ങനെ ക്ഷിണിച്ചു ചെയ്തിണ് അപ്പൊ പിന്നെ ഫിലിമിനാകുമ്പോ അവിടെ കിരുന്നാ മതിയല്ലോ റസ്റ്റ്ടുത്തിരിക്കാന്നച് പക്ഷേ റ തിരിക്കാൻ ച് പോയ അപത്തആയി തലക്ക ഒന്നായിട്ട് ഭയങ്കര ബാഗ ഗ്രൗണ്ട് മ്യൂസിക് സൗണ്ടും
ഉം ഉം
ഞമ്മക്കൊര് റിലീഫാവ്ന്ന ടൈപ്പ് ഫിലിമല്ലേനി അത് ഭയങ്കര
അതെ അതെ അതെ
പിന്നെ സ്റ്റോറി ആണെങ്കിലും ഒന്നും ചെറിയ കണ്ണട ഇപ്പത്തെ ഫിലിമ ഒന്നും അല്ലെങ്കും അത്ര ഒരു ഇതില്ല
ഏ മക്കൾക്കൊന്നും കാണിച്ച കൊടുക്കാൻ പറ്റാത്ത ഫിലിം സ്റ്റാറല്ല ഉ പറലേ
യാണെങ്കിൽ നമുക്ക് പണ്ടത്തെ ഫിലിമ ഒക്കെ കാണുമ്പോ നമുക്ക് ചിലപ്പോ മനസ്സിൽ നിൽക്കുന്ന ഒര് ചോറി ഇന്തൊക്കെ ഇണ്ടാവല്ലോ ഇപ്പൊ അങ്ങനത്തെ ഇതൊന്നുല്ല ഇപ്പൊ കണ്ടഞ്ഞാ കഴഞ്ഞേ ആ അങ്ങനെ തോണടു
ഉം എടെയാണ്ക്ഷ ഇവിട അയിനൊന്നും ഇഷ്ടല്ല മക്കളെറ്റ ഒന്ന് ഫിലിംസ് കാണാൻ പോകണെ ഇഷ്ടല്ല ഒരാൾ ഏഴാം ക്ലാസ്സൽ ഒരാൾ നാലാം ക്ലാസ്സില പടിക്കുന്നത് ആ ഹസ്ബന്ഡറ് പറയും ഉ തറയാം അരട്ടൊന്നും ഇ നടക്കൂല പോക്ക് നമ്മള് പോയി കണ്ട് നമ്മള് നമ്മളെ മൈന്ഡൽ അടവെക്കും അല്ലെങ്കി നമ്മളെ മയിന്റെമാർക്ക് നമ്മളിപ്പോ അവിടെ പോയി കണ്ട് നമ്മള മന്നിട്ടുണ്ടാവും ഇബര അങ്ങനെല്ല ഇവരെ ചിലപ്പം വീട്ടില ഇട
ആ അതെ മക്കളിൽ അത് വ പെട്ട എഫക്റ്റ് ആവും
ആ പഠിത്തത്തിന്റെോ വല്ല എഫക്റ്റ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കരാ
ആഹ് അത് അനുകരിക്കും ചെയ്യുമ്പത്തെ മക്കളൊക്കെ അങ്ങനെ തന്നെല
എന്തൊരു തല്ലാണോ ഇന്റെയ രണ്ടെണ്ണക്കോയ് വീട്ടില് അ ചേനേ ഞാനി വിചാരിച്ചു രണ്ട ഒന്നിൻ ഉം രണ്ട ഒന്നണ്ടാണ് എന്നാല എന്താ വേറെ വേറെ ണന്നൊന്നുംല്ല എന്തൂര ണ കാര
എന്റെതും അങ്ങനെ തന്നെ ഞാൻ വിചാരിക്കിട്ടും ഉസം പോലും നല്ല രതിലായിരിക്കു പക്ഷെ ആ ഒല് തമ്മില അടി ഉണ്ട ഇന്നാലും ആ ചെല സമയത്ത് എന്നാലും സ്നേഹം എന്തൊക്കെണ് എന്നാലും അടി കൂടമ്പ
അതെ അതെ അതങ്ങനെയല്ല ഒരാൾ വിരുന്ന് പോയി ടങ്ങള്ളാഹ് ഒരു കേടാണ്ക്കാര മറ്റൾക്ക് അങ്ങനെ ഇവിടക്കെ അങ്ങനെയാണ് പ്രശ്നം ഓള് എന്നാ വരിയാന്ന് ചോയിച്ചു ഇങ്ങനെ ഇരിക്കും നമ്മ തല്ലടാനല്ലോ ഓള് വരണില്ല പറിം
ഉം ഇങ്ങനൊക്കെ പറച്ചിലാണ്
ഉം ഒരാള അതേപോലെ ഒറ്റക്ക് ന്റെ വീട്ടിലൊക്കെ പോവും പക്ഷെ മറ്റാള് ഇന്നെ വിട്ട് പോവൂല അപ്പൊ പക്ഷേ മറ്റാളെ ആഹ്
ഉം ഉം
പക്ഷെ മറ്റാക്ക് പോയി കഴിഞ്ഞ ആഹ് മറ്റാക്ക് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര താ പിന്നെ ഓനെ വേഗംങ്ങട്ട് കൊണ്ടുവരും ചെയ്യും
ആ ഇതെത്രാമാസത്തിലാ അറിയല്ങ്ങനെ ഇങ്ങനെ ട്വിൻസാണെന്നുള്ളത്
അത് മൂന്നാം മാസത്തെ സ്കാനിങ് തന്നെ അറിഞ്ഞു
അറിയുംലേ ഉം ഉം ഉം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ
ആഹ് ഇല്ല വല്യ ഓൽതിന്നങ്ങനെ നോർമലെന്നേനു ഒരു പത്ത് മിനിറ്റിന്റെ തില്
ഉം ഉം ഉം ആ അങ്ങനാണല്ലോ ണ്ടാവാറ് ഉം ഉം
ക്കൊന്നാമത് ബ്ലഡ്ഡും തൊക്ക അതും കുറവേന് ബ്ലഡ് കേ റ്റണ്ടേരുംന്നൊക്കെ പർഞ്ഞീനു പിന്നെ ല്ല കൊഴ്
ആഹ് രണ്ടാളില്ലേ ഒരാളത് മാത്രല്ല ഒരാളവസ്ഥപ്പമ്മക്കറിയാലോ ഇങ്ങട്ട് എങ്ങനെ തകഞ്ഞിട്ടന്നെ നിങ്ങള്
ഏ